എന്തൊക്കെയാ വിശേഷം
എന്താ നല്ല വിശേഷം
ആഹ് അയ്ശരി എന്താണ് ന്ന്ട്ട് ആഹ്
എങ്ങനെ രണ്ടാള് ഒന്നന്നെ സംസാരി എന്താ അവ്ട്തൊക്കെ വിശേഷം ചോയിക്ക
ആഹ് വിശേഷം അങ്ങനെ സുഖായിട്ട് പോണ് വെയിലറക്ന്ന് മഴ മൂട്ണ് വെയിലറക്ണ് അതന്നെ ഇപ്പൊ ഒരു വെയില് വയിയില് വന്ന്
ഉം മക്കളൊക്കെ പോയോ ഹലോ
മക്കളെ നോക്കിയാ ആഹ് കേക്കില്ലേ
ആഹ് പ്പൊ കേക്ണ്ട് ഈ പറഞ്ഞ മാതിരി കാറ്റടിക്കുമ്പോ ങ്ങനെ പൂവാണ് റെയ്
ആഹ് അതാണ് തോന്ന്ണ് നേ വിട്ട ആള് ആളാരോ ഒന്ന് എന്തോ പരിപാടി
ആഹ് ആഹ്.
അപ്പൊ അതിനിപ്പോ പൈസ എടുത്ത് വെച്ചിരുന്നു ഇന്നലെ രാത്രി എടുത്ത് വച്ചിരുന്നു അത് കൊടുത്തയച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതങ്ങനെ ഇവിടെ ആഹ് മറന്നു പോയി ഇപ്പൊ ഇനി ഭയങ്കര സങ്കട ആയിരിക്കും.
ആഹ് ആഹ് എല്ലാരും കൊടുക്കുമ്പോ കുട്ടികക്ക്
ആഹ് ഭയങ്കരതായിരിക്കും അപ്പൊ അവര് ഇന്നലെ പറഞ്ഞ വെച്ചതാ ഇന്നലെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും അതെ രാവിലെ ഉം അവർക്ക് ഞാന് അവലും പാലും ഇട്ടിങ്ങനെ മദ്രസ്സിട്ട് വന്നിട്ട് അവലും പാലും ഇട്ടിങ്ങനെ അത് കോരി കൊടുത്തപ്പോ ഉം അതിന്റെ ഇടയിൽ ഉമ്മ കോൾ ചെയ്തു അപ്പൊ ഞാൻ അതും കൊണ്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നപ്പളെ അത് അവിടെ
ആഹ്
സോഫയിലായിരുന്നു ആഹ് മറന്നു പോയി നമ്മള് ശ്രദ്ധയിൽ പെട്ടില്ല.
ആഹ് ബാഗക്കെ വെച്ച
ആഹ് ബാഗോക്കെ അവര് വെച്ചല്ലോ അവരും ഇവിടെ വന്നിരുന്ന് പിന്നെ വണ്ടി വന്നപ്പോ ഇപ്പോ പെട്ടെന്ന് ഓടിപ്പോയി ബാഗ് ബാഗൊക്കെ ഇവിടെവിടെ ഞാൻ ടിഫിനാക്കി കഴിഞ്ഞാ പിന്നെ ഞാ സിറ്റ് ഔട്ടിൽ ബാഗ് കൊണ്ടൊന്ന് വെക്കും പിന്നെ അവര് റെഡി ആയിട്ടാണ് പിന്നെ വരിക
ഉം ഉം അപ്പൊ തിരക്കില് ആഹ് ഉം തിരക്കിലും മറന്നു പോയിണ്ടാവൂല്ലേ
മറന്നു പോയി. ഇനിയിപ്പ ഭയങ്കര ഇതായിരിക്കും അതേപോലെ മോക്ക് നല്ല വെജിറ്റബിൾ പെയിൻറിങ് ഉണ്ടല്ലോ പ്രിന്റിങ് അങ്ങനെ അത് അത് ചെയ്ത വരാനുണ്ട് രണ്ടു ദിവസമായി അവള് പറയണണ്ട് ഇവിടെ അപ്പൊ ഞാൻ വിചാരി ച്ച് ഇവള് ടൈമ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നോടുത്ത ക്ലാസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടോ.
ആഹ് ആഹ്
അപ്പൊ ഞാൻ പറഞ്ഞു അത് നമക്ക് പിന്നെ വീട്ടീന്ന് ചെയ്യ അതോ അതിന്റ ടൈം ഒക്കെ കഴഞ്ഞിട്ടുണ്ടാവും ഇവള് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ടൈം കഴിഞ്ഞിട്ടാ പറയല് ഇവക്ക് ഭയങ്ക ഇൻറസ്റ്റയി ചി ത്രം കളർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ ഞാൻ പറയും പഠിക്ക ക്കാനാണ് ഇൻറസ്റ്റ് വേണ്ടത് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേലും കുഴപ്പല്ലാ പറയും ഞാന്
ആഹാ അല്ലെ അങ്ങനത്തെ ഇണ്ടെങ്കി കുട്ടികള അയിന്
ആഹ് അപ്പൊ ഇതാക്കണം പ്രോത്സാഹിപ്പിക്കണം അതി ക്കറിയ പക്ഷെ ഞാൻ ഇവളോട് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയും ന്നിട്ട് ഓള് അപ്പം ഇന്നിപ്പം ക്ലാസ്സില് എല്ലാ കുട്ടികളും എഫോർച്ചീറ്റിലിങ്ങനെ മിസ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ട്ടോ ന്നിട്ട് ഒരു ആറ് ഏഴ് ഫോട്ടോ വിട്ടിട്ടുണ്ട് എന്നിട്ട് അയിന്റെ കൂട്ടത്തില് അടീൽ ഇങ്ങനെ ഓരോ പേരന്റസ് ഉണ്ട് ഇന്നാ ഓരോ പേരെ എഴുതിട്ട് അവളുടെ കയ്യിലുണ്ട് ഇവളടെ കയ്യിലുണ്ട് ഇവളടെ കയ്യിലുണ്ട്ന്ന് പറഞ്ഞിട്ട് അങ്ങനെ വി ഇട്ടിട്ടുണ്ടിട്ടോ എനിക്ക് ഭയങ്കര വിഷമ സ സത്യം പറഞ്ഞ ഇപ്പ അത് കണ്ടപ്പോ അവള് കൊറേ ന്നി ഇന്നോട് കൊറേ പറഞ്ഞത ആഹ് ആഹ് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് ടൈം ഔട്ട് ആയിണ്ടാവും ഇനിയിപ്പോ അത് കൊ അത് നമുക്ക് പിന്നെ ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഒഴിവ് പോലെ നമുക്ക് ഞായറാഴ്ച അങ്ങനെ നമുക്ക് ഒരു ദിവസം ചെയ്യാന്ന് ഞാ അവളോട് പറഞ്ഞും ചെയ്ത് ഇനിക്ക് ഭയങ്കര വിഷമ ഇനിയിപ്പോ ഇനിയിപ്പോ വന്നാ വരുമ്പോ തന്നെ ചിലപ്പം ആഹ് സങ്കടായിട്ട് പിന്നെ ദേഷ്യം അങ്ങനെ ഒന്നും പറയില്ല എന്നെ കുറച്ചിങ്ങനെ ഞാൻ കുറച്ച് സ്ട്രിക്റ്റാ അപ്പം അപ്പൊ ആള് ഓള് വന്നാണ്ട് പറയും ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായിന്ന് എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടായിനിം ഞാൻ മാ മാത്രം കൊണ്ടുവന്നില്ലാന്ന് അങ്ങനെ പറയും അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ട് ആക്കൊന്നില്ല
ആഹാ ആഹാ അല്ലെ ഓല ഒരു വിഷമമായിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടീലാ അങ്ങനെ ഓലും മനസ്സില് ഉണ്ടാവു
ആഹാ മനസ്സിലുണ്ടാവും ആഹാ പക്ഷെ അങ്ങനെ പൊതുവേ ഓല് ഓലെ ഉണ്ടെങ്കിലും അങ്ങനെ പ്രകടിപ്പിക്കൂല ഓലെ ഓള് ഓള് ഓള ഒരു പ്രകൃതംന്ന് പറഞ്ഞാല് നമ്മളെ വിഷമിപ്പിക്കാന്ന് പറയണ ഒക്കെ അത് കയ്യില്ലോ നമ്മളെന്നല്ല ഇനിപ്പോ ആര ആണെങ്കിലും ഓള അങ്ങനെ ഒരാളെ കാര്യം പറഞങ്ങനെ വിഷമിപ്പിക്കൂല്ല
ആഹാ ആഹാ ഞാൻ ഇന്റെ മോക്ക് അങ്ങനത്തെനൊക്കെ താല്പര്യണ് ആഹ് അപ്പോ ഞാനെ എന്താട്ടും വെക്കേഷൻ ഇപ്പ ഞാനൊരു ക്ലാസ് ചേർത്തീനിം ഈ രണ്ടു മാസം പൂട്ടിയപ്പോ ഓൺലൈനായിട്ട് ഞാന് ഡ്രോയിങ്ങിന്റെയും പെയിന്റിങ്ങിന്റെയും രണ്ടിലും ചേർത്തീനിം ഒരു മാസം പോയിന്നു ഏ
അതെങ്ങനെയാന്നിട്ട് ഓൺലൈൻ ആയിട്ട്
ഓൺലൈൻ ആയിട്ട് ഓല് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ചെയ്യാം ഇന്നിട്ട് ഓൾക്ക് എല്ലാ സാധനങ്ങളുംണ്ട് പെയിന്റിങ് ബ്രഷ്
ഉം ഇവിടെ എല്ലാ സാധനങ്ങളും ഇണ്ട് കാരണം ഞാൻ തന്നെ അത്യാവശ്യം ഞാൻ ചെയ്യലുണ്ട് അപ്പ്പോ ഇവിടെല്ലാ സാധനവുംണ്ട് ഇവള് ഇ ഇവിടെന്നാലും ഓരോ ഇലയായിറ്റും എന്തായിട്ടും പറിച്ചിട്ട് ഈ പെയിന്റ്റിംഗ് ഓ എടുത്ത് അങ്ങനെ കളിച്ചോണ്ടിരിക്കും എന്ത് വന്നാല
ആഹാ അങ്ങനൊക്ക ഉണ്ട് ഓ വെറുതേക്കെളിക്ക എന്നാലും ഞാൻ ചെയ്തോട്ടേരുതും ശനി ഞായറും മാത്രമേ ഞാൻ അങ്ങനെ കൊടുക്കുള്ളൂ ചെയ്യാൻ ഒരു അത് കൊടുക്കുള്ളൂ ഈ ഫോണിലൊക്കെ കണീങ്കാട്ടി നല്ലത് അങ്ങനെയാണ് ഇപ്പോ ഓള്ങ്ങിട്ട് ചെയ്താക്കികണ്ട് ഫ്രെയിം ആക്കി വെക്കൂലേ
ആഹാ
അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ഇച്ച് ആ ക്ലാസ്സൽണ്ടായിഞ്ഞു ഫ്രായിമായി ഇങ്ങള് വരച്ച ചിത്രം അങ്ങനെ വെക്കിം പറഞ്ഞണ്ട് അങ്ങനെ ഫോട്ടോ ട്ടോ വിട്ടോട്ത്തീനിം ഇപ്പ ഇണ്ട് ഈ കഴിഞ്ഞ സൺഡേ ഓള് ഒറ്റയ്ക്ക്ങ്ങനെ ഓള് മനസിന്ന് ഞാൻ പറഞ്ഞ് ഈ ഫോണിൽ നോക്കി കിടക്കണ അന്റെ മനസിന്ന് എടുത്ത് വരയ്ക്ക്. കേറണം അപ്പൊ ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കി പെയിന്റ് ചെയ്ത് കാണ്ടോ. ഇങ്ങനെ അയില് ഇങ്ങനെ വെക്കണ്ട് ഒരു ഫ്രെയിമേ ഓള് നാലിലാണ്.
ആഹ് അത് ശരി ആഹ് മാഷാ അള്ളാ ആഹ് ഇവള് മൂന്നാം ക്ലാസ്സില്.
ആഹ് ആഹ് അപ്പോ ഞാൻ ഓലുക്ക് താല്പര്യം ഇണ്ടെങ്കി ചെയ്തോട്ടെന്ന്.
ചെയ്തോട്ടെ ആഹ് എനിക്കും ഓള് ചെയ്തോട്ടെ ഞാനും ഓളോട് പറയലുണ്ട് ഇയ് നല്ല പിക്ചർ വരച്ചിട്ട്. അവിടെ വെച്ചോ അന്നിട്ട് നമുക്ക് എന്താ പറയാ ഞാനിങ്ങനെ ഈ മീഷോന്നൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇത് കിട്ടുവല്ലോ. ഫ്രെയിമ് കിട്ടുവല്ലോ കാറ്റ് അടിച്ചണുണ്ട്.
ആഹ് ആഹ്.
ഫ്രെയിം കിട്ടും അപ്പോ ഞാൻ പറഞ്ഞ് ഈ നല്ല ഫോട്ടോസ് നല്ല നല്ല എ ഫോറില് നല്ല ഇത്. വരച്ചോ എന്നിട്ട് നമുക്ക് എഫോർ സൈസില് നമുക്ക് ഫ്രെയിം വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ച്. ഇനിയിപ്പോ ഞാൻ ഓലെ ബർത്തിഡേ എന്തെങ്കിലുംമൊക്കെ ആയിട്ട് ഞാനങ്ങനെ കൊടുക്കലുണ്ട് അങ്ങനെ വലിയ വലിയതൊന്നുമല്ലെങ്കിലും. എന്തെങ്കിലും ഒക്കെ ആയിട്ടിങ്ങനെ ആഹ് സന്തോഷാണ് അപ്പോ ഞാൻ ഇങ്ങനെ കൊടുക്ക ടുക്കല്ണ്ട് അപ്പോ ഞാന് ഇനിയിപ്പം സെ്റ്റംബറിലാ ആഹ് സമയത്ത് എനി നിക്കതു പറ്റുമോന്ന്റിയില്ല കാരണം നമ്മള് റെസ്റ്റിലാ ആയിരിക്കുമല്ലോ.
ആഹ് ആഹ്.
അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഓലെ റൂമ് ഒന്ന്. അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കണം എന്ന് ഉണ്ട് ഒരു കിഡ്സ്റൂം പോലെയൊന്നുമല്ല. സാധാ ഒരു നോർമൽ ബെഡ്റൂം പോലെയാണ് അപ്പോ അതിലങ്ങനേ സ്റ്റഡിഏരിയ ആയിട്ടും അതില് വാർഡ്രോബും കാര്യങ്ങ വാർഡ്രോബ് ഉണ്ട് പക്ഷേ സ്റ്റഡി ഏരിയ അതിന്റെ. ഒരു കമ്പാർട്ട്മെന്റ്സും കാര്ങ്ങളും പിന്നെ ഇങ്ങനെ. ഓരോ അൽക്കുലത്ത് കുറച്ച് സാധനങ്ങളില്ലേ ഇവിടെ കുറേ ഐറ്റംസ് അങ്ങനെ കുട്ടികള് അങ്ങനെ നല്ല ഇഷ്ടമുള്ള ബെഡ്ഷീറ്റയാലും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കുഷ്യന്. ടോയ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണന്ന് എനക്കുണ്ട്.
ആഹ് ആഹ്.
അപ്പം അങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്റെ മനസ്സിലുള്ള ആഗ്രഹാട്ടോ നട
ആഹ് ആഹ്. കുട്ടികള്ക്ക് ഒരു സന്തോഷക്കാരോ മോളും അങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെ പറയും. അപ്പൊ ചെലതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഓ ഓരോന്ന് ഇങ്ങനെ കണ്ട് കാണ്ടുംകേട്ടു കാണ്ടും ഒക്കെ എന്തേലൊക്കെ നല്ലതൊക്കെ. ഒക്കെ ആയി വരും ഓല് എന്തേലൊക്കെ സന്തോഷത്തില് ഇങ്ങനെ. ആവുമ്പോല്ലെ ഫസ്റ്റ് അങ്ങനൊക്കെ എന്തെലും ഒക്കെ കിട്ടുമ്പോ ഓല്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ചോദിച്ചു. അങ്ങോട്ട് അറിയാതെങ്ങെനെ ഒ
ആഹ് കൊടുക്കും ആഹ് കൊടുക്കാൻ ഭയങ്കര അത് ഭയങ്കര ഇവരുക്ക്. സത്യം പറഞ്ഞാൽ ചെറിയ സാധനായാലും അല്ലെങ്കിൽ ചെറിയ എന്ത് മൊട്ടുസൂചി കൊടുത്താലും മക്ക ക്കക്ക് ഭയങ്കര സന്തോഷമായിരിക്കൂട്ടോ ഞാനും ഞാൻ ഇന്നാള്. ഇപ്പോൾ കിറ്റ് അതേപോലെ ഇപ്പോന്നാരെ അടുത്ത് കിറ്റ് ലഞ്ച് കിറ്റില്ലേ. അത് ഞാൻ വെറുതെ ഓർഡറ് ചെയ്ത് വെച്ച് പക്ഷെ അത് നല്ല കോളിറ്റി ഉണ്ട് സത്യം പറഞ്ഞാ മീഷോന്ന് ഇരൂനൂറ്റി അമ്പത് രൂപയുള്ളൂ. രണ്ട് രണ്ട് കോംബോ ഓഫറ് അപ്പൊ ന നല്ല സയിസ് ഉണ്ട്. ആഹ് നമ്മളല്ലെങ്കിൽ. ഈ കവറിലാക്കിയിട്ട് ഇവര് കിറ്റ് ഞാന് ഇങ്ങനെ രണ്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൈ പിടിക്കും. ഞാൻ പിടിക്കാൻ കൊടുക്കുവേല കാരണം ആ കിറ്റ് അവിടെ മറന്ന് വച്ചു പോരും പക്ഷെ എന്നാലും ബാഗ് ആഹ് ബാഗിലിട്ട് ലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അത് മറന്ന വച്ച് പോന്ന പിന്നെ പ്രശ് ബുദ്ധിമുട്ടാവുല്ലോ.
ആഹ് ആഹ്.
അപ്പൊ മറവി നല്ല കൂട പിറപ്പാ അപ്പൊ ഞാൻ എന്തോ ചെയ്തു ഇങ്ങനെ ഈ നമ്മളിപ്പോ ഓരോ ദിവസം അതിപ്പം. ഓല് കഴകിയിട്ട് ആ പാത്രം അയില് ഇടുമ്പോ ആഹ് കവർ ചിലപ്പോ നനഞ്ഞിട്ടുണ്ടാവും പിന്നെ പിറ്റേന്ന് നമ്മള് വേറെ കവറിലാ കൊടുത്ത് അയക്കാ. ഇത് കവറ് തെരയണം നമ്മൾ ഇങ്ങനെ അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു കിറ്റ് ഉണ്ടായാ സുഖാ ആണല്ലോ. ഇനി എല്ലതും ഇടാലോ റെയിൻകോട്ടോ അങ്ങനെയൊക്കെ നനഞ്ഞാലും അനക്കി. കവറിലാക്കിയിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് രണ്ട് കമ്പാർട്ട്മെന്റ്സും ഉണ്ട് എന്നിട്ട് നല്ല ക്ലോത്ത്ക്കൊയിട്ട് അപ്പപ്പോ ഞാന് അത് വാങ്ങിക്കൊടുത്തു അപ്പം ഞാന് ഇവിടെ ഞാനതില് അപ്പോ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പൊ അതിൽ ആകെ ഒരു പീസ് മാത്രേള്ളൂ ഒരു കള വേറൊരു കളർ ഇവര് കണ്ട കളറിലല്ല വേറൊരു കളറല്ല അപ്പൊ ഞാന് അത് ഓർഡർ ചെയ്ത് ഞൻ അവിടെ വെച്ചിട്ടോ പിന്നെവര് സ്കൂള്ട്ട് വന്നപ്പോ ഇവര് ടേബിൾമേല് ഇത് കണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാാനിങ്ങനെ ഒരു കോളിലായിരുന്നു അപ്പം വരണ്ട് പിന്നെ ഭയങ്കര പ്രശ്നം ര ഒന്ന് റെഡും ആണ് ഒരു ബ്ലൂ ആണ് എന്നിട്ട് ബ്ലൂ ആഹ് ബ്ലൂ മതി രണ്ടു പേർക്കും മോന് പിന്നെ എന്താ വെച്ചാല് ഫസ് മോനാണ് ചെറുത് അപ്പം അവന് എന്താ വെച്ചാല് എല്ലാതും ഒരു വാശിയ വാശിയാണ് അവൻ ഇങ്ങനെ തലയും കൊമ്പിട്ട് ഇങ്ങനെ കാലും പൊന്തിച്ചു ഇങ്ങനെ ഇരിക്കും ഓന് ഇരുന്നാ പിന്നെ ഓൻ പിന്നെ മുണ്ടൂല ആഹ് ഓന് ഇനെ മേയിന്റെ കാത ഓന് എല്ലതും ഫസ് കിട്ടണം അപ്പം ആഹ് ഒന്നും കൂടെതാക്ക ആഹ് അത് ആ ആഹ് അപ്പൊ അത് കൊടു ഇത്താള അത് ഇനി ഇപ്പോ മോന് ഇതാക്കണ്ടാന്ന് നമ്മള അങ്ങനെ പറയല്ലോ പക്ഷെ ഞാനൻ അന്ന് പറയാനൊന്നും പോയില്ലെട്ടോ കാരണംന്താ വച്ചാൽവനെ തന്നെ ഇടയായ്പാണാണ്
ആഹ് ആഹ് അത് ശീലവും മോള് കണ്ട് പറയും നിങ്ങള് അങ്ങനെ കാട്ടിയോ പിന്നെ അങ്ങനെ ആവുട്ടോ ഹ് ഹ്
ആഹ് അതെ വന് അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് അപ്പൊ ഞാന് ഓള് എന്കി ന്റട്ത് പിന്നെ അങ്ങനെ അങ്ങോട് നടക്കുവൊന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ വിളർന്നു ടിഫിൻ ബോക്സ് മറ്റേ ലോട്ട് ടെക്ക് എല്ലേനോ ആഹ് അതെന്താ വെച്ചാൽ ഫസ്റ്റിൽ ഒരാക്ക് ഞാൻ പറഞ്ഞു ഒരു സാധനം ഓർടർ ചെയ്തിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രേ രണ്ടാമത് ഓർഡർ ചെയ്ത് ചെയ്യുള്ളൂ പറഞ്ഞ അപ്പൊ ആർക്ക ഫസ്റ്റില് ഓർഡർ ചെയ്യേണ്ടി ചോയിച് ഇവര് തമ്മില് പ്രശ്നമാണ് ഈ രണ്ടാളും അല്ലേ അന്നട്ട് ലോട്ടിട്ടാ അപ്പൊ ലോട്ടിട്ടപ്പോ അവ ഓന്റെ പേരെ കിട്ടിയത്
ആഹ് ആഹ്
അങ്ങനെ അപ്പ വന് അന്ന് ഓനല്ലേ ഫസ്റ്റ് കിട്ടിയത് ഇനിയിപ്പ എന്റ ഇന്ന ക്കാളി പറഞ്ഞ് എനിക്ക് താന്നാളി ഇത് എന്നൊക്കെ പറഞ്ഞ് എന്റെ മോള് അളി ഞാ പറഞ്ഞ് അത് കൊഴ് പ്പംല്ല ലോട്ടിടാ ലോട്ടിട്ടിട്ട് ബ്ലൂവും റെഡും ആർക്കാണോ ഏതാണോ കിട്ടണുന്നത് അത് ആക്കാന്ന് പറഞ്ഞു അപ്പോ ഒ ഓക്ക് ഭയങ്കരിതാ ഇതിലെന്തായാലും മോനോക്കെ മോനായിരിക്കും കിട്ടുക എനിക്കതൊന്നും കിട്ട കിട്ടൂലന്നൊക്കെ പറയണ്ട് പക്ഷെ എന്തായാലും അങ്ങനെ കിട്ടിയിട്ടോ ഓക്ക്ന്നെ കിട്ടിയേ പിന്നെ അവന് കൊയപ്പൊന്നുമില്ല അത് ലോട്ട് ചെയ്ത് കിട്ടിയപ്പം കൊയപ്പല്ല ആ കൊറച്ചങ്ങനെ ചിണങ്ങി നിന്ന് പിന്നെ ഓക്കെ ആയി പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷാണത് കാണുമ്പോ ഹ് ഇങ്ങനെ കാ ഒരു സാധനം കാണുമ്പഴേ ചെറിയ സാധനമായയാലുമത് കാണുമ്പ ഭയങ്കര സന്തോഷാണ്
അതെ ആഹ് അതേപോലെയായിക്കുലെ ഒരു കുപ്പി വാങ്ങീന് അത് രണ്ടാക്കാക്കും വാങ്ങി ഓന്റെയില് കാണാൻ നല്ല ഭംഗിണ്ട് കുപ്പി ഒരു ഗ്ലാസ് വെള്ളം തന്നെ കൊള്ളൂല ഒരു ഒരു ദിവസം കൊണ്ടോയിട്ട് ട്ടുള്ളു ഇപ്പൊ ഇങ്ങോട്ട് ഓന് പയതെന്നെ കൊണ്ടോണം മോനെ ന്നുട്ട് മോളതാണെങ്കിലോ ഒങ്ങനെ മറ്റെയാ ഇതാണ് കുട്ടികളെ വാട്ടർ ബോട്ടിലാണ്
ആഹ്
അതവന് ഇഷ്ടം ന്ന്ട്ടിപ്പോ പയതാണ് ഞാൻ വാങ്ങിത്തരാന്ന് വാങ്ങിതരാ ഇതരവരെ വാങ്ങി കൊടുത്തിട്ടില്ല പോകുമ്പോ പോകുമ്പോ വാങ്ങാതും പൊറത്തക്ക് പോകുമ്പോ പിന്നെ ആഹ് അപ്പൊ പയതാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൊക്കെ പോകും പറയാ
ആഹ് അതെ അല്ല സത്യം പറഞ്ഞാലും ഞാനും വിചാരിക്കില്ലേ ഇവർക്കൊക്കെ നല്ല അഡ്ജസ്റ്റ്മെന്റാ അല്ലെങ്കിലിപ്പ മറ്റേ മക്കളപ്പോ എന്തെങ്കിലും പെരുന്നാക്കൊക്കെ ഡ്രസ്സ് എടുത്താല് ആ അയോ സമയായോ അവര് വളർന്നു വാശി പിടിക്കൊന്നില്ല എന്ന് പറയാ നല്ലൊരു അനുഗ്രഹണ് ഇനി വളർ താകുമ്പഴും അങ്ങനാവട്ടെ എന്നാ ശരി ആ ന്നാ ശരിട്ടോ ശരി